അലോ
ലോ
ആഹ്‌ കേൾക്കില്ല്യേ
ഹലോ
ആഹ്‌ കേൾക്കിനില്ലാ ഹലോ
കേൾക്ക്ൾല്യേ
ആഹ്‌ ഇൻക്ക് കേൾക്ക്ണ്ടല്ലോ
ഹലോ ആഹ്‌ പറി അവിടെ ക്ലിയർ ഇല്ലേ. ആഹ് ഇപ്പം ക്ലിയർ ആയി ഇതിന്റടിലൊരു ക്ലിയറില്ലാതെ നിന്നിരുന്നു
ഏഹ് ചെൽപ്പോ റേഞ്ച് മഴെക്കല്ലേ അല്ലേ‌യ് ചെറ്തായിട്ട്ണ്ട്
ആഹ്‌ പറയ്ന്നട്ട്
എന്തൊക്കെ യുണ്ട് വർത്താനൊക്കെ
അങ്ങന പോണ് കൊഴപ്പൊന്നുല്ലാതെ
ഏഹ് എന്താണ് ഇപ്പോം ഓരോരെ ഏഹ് കൊറേ ആൾക്കാരൊക്കെ ഹജ്ജിനൊക്കെ പോയി അങ്ങനെയൊക്കെയാണല്ലൊലെ പെര്ന്നാളും
ആഹ് ആഹ് പെരുന്നാളും ഹജ്ജും ഹജ്ജ് യാത്രക്കാര് തിരിക്കലൊട്ങ്ങിയോ ഇണ്ടാവൂലലേ
ഇല്ലാ ഇമ്മച്ചിന്റെ ഒരു ഫ്രണ്ട് പൊയിക്ക്ന്
ആഹ്
അഹ് ഇങ്ങെനെ വിളിക്കലിണ്ട് മെസ്സേജ് അയക്കലൊക്കെ ഇണ്ട്
ഇമ്മച്ചിക്ക് ഒരു സമാധാനം ഇണ്ടാവൂല്ലലേ
ഇല്ല ഹേ അന്ന് ആ പോവല് തൊടൻങ്ങിയന്ന് പറയലോടങ്ങിക്കിണ് ഇൻക്കും പോണം പോണം
ഞാനും ഇമ്മിച്ചിയൊക്കെ ഉംറക്ക് പോയതെയ് മറക്കൂലടി അതൊന്നും ആഹ് അനുഭവേയ് ഇന്നത്തെ ഇൻന്നത്തെ ഇന്നത്തെ ഇൻ്റെ സ്റ്റാറ്റസ് അതാണ് പിന്നിം
ഏഹ് ഞാൻ കണ്ടിട്ടില്ലന്നാല് എന്താ അന്ന് ലിച്ചൊക്കെ ചെറേ കുട്ടിയല്ലേ
ആഹ്
ഇന്നട്ടൊക്കെ ആഹ് ഇന്നട്ടാ കരഞ്ഞത് ആ ബസ്സില് കേറി പോയപ്പളേയ് കരഞ്ഞത്
ആഹ്
അതൊന്നുംല്ല അയ്ലാറ വിറ്റ്
എമ് ഫോട്ടം കണ്ടികാണ്ടേയ്
ആഹ്
ഓ നമ്മള് ഹജ്ജിന് ആവുമ്പോ ഫോട്ടോ ഒക്കെ വേണല്ലോ അപ്പൊ അയിന് എടുത്തിന് ഫോട്ടോ ഒന്ന ഇവിടെ ഇണ്ടായിനി
ഉം
രണ്ട കാണ്ടേ ചെറിയ പ്രായമല്ലേ മൂന്ന് വയസ്സക്കെ ആണല്ലേള്ളൂ ഉഉം എന്നിട്ടാ കണ്ട കണ്ട എടുത്ത കണ്ട അവ എടുക്കലും അങ്ങനെ നമ്മള് പറയാതെ തന്നെ കുട്ടി എടുത്ത് കണ്ട് കണ്ട് കാട്ടുന്നു ഞെടങ്ങാ വരോന്ന് പറയനി അങ്ങനെ ഓർക്കും ഓലക്കെ വല്ലിയ കുട്ടിയായില്ലേ
അതിനും അതിനന് നല്ല ആഗ്രഹം ഉണ്ടങ്ങനെ പറഞ്ഞായിരരുന്നു ഇപ്പൊ പറയലുണ്ടോ
ആഹ് പറയലുണ്ട് പോണം ഇപ്പം ആ പോകണം പറയണ്ട് കുടക്കല കഴിഞ്ഞിട്ട് പോകയക്കരാം
ഇപ്പ പടുത്തുണ്ടോ കുടക്കര്
കുടുക്കൽ ഉണ്ടാക്കണം എപ്പോഴത്തെ പോലും ഡിസംബറിലേക്ക പോല വരുള്ളൂ അപ്പോഴൊക്കെ ഉണ്ടാക്കാ അറിയണ്ട്േ
ഏയ്
ഉം
ആ അനുഭവ അന്നൊക്കെ അന്നൊക്കെ ഞങ്ങള് ഫ്ലൈറ്റ്ിൽ കയറിയതും
ഉം
ഞാനും ഞങ്ങൾ മ മൂന്ന് പേരും ഉറങ്ങിയിട്ടില്ല എനിക്കല്ലെങ്കിൽ എ ഏത് യാത്ര ചെയ്താലും ഞാൻ ഉറങ്ങൂില്ല
ഏയ്
എനിക്കങ്ങനെ ഉറങ്ങാൻ കഴിയില്ല
അ അവിടെ എത്തോളം ഉറങ്ങില്ല
അ അടെത്തോളം എന്നിട്ട് യാ ഉറക്കത്തിുന്ന് എണീറ്റ് വേണ്ടല്ലോ താജ്ദസ്കരിക്കേണ്ടത്
ആഹ് ആഹ് പറ്റുലല്ലോ
ഞങ്ങൾ ഉസ്താവിനോട് പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്താ ചെയ്യണന്ന് ചെച്ചാ ഉറങ്ങിയി ലങ്കി നിങ്ങള് തജ്ജുത്ത് നിസ്കാരി കണ്ട നിങ്ങള് സുബൈ പാങ് കൊടുത്തിട്ട് സുബൈസ്കരിച്ച്ൊടിയറ അല്ല എന്തൽ ആ നല്ലോ സ്ഥലത്തെത്തി പൊറ്റിയിട്ട് തജ്ജുത്ത് നിസ്കരിക്കാൻ കയ്യാതെയ്യായി
ആഹ് എപ്പോഴും പറയാതെ ആ പോയക്കഥ നമ്മുക്ക് നമുക്ക് എൻ്റെ എക്്പീരിയൻസ് ഇല്ലാത്തുകൊണ്ട് നമുക്കറിയില്ലോ
ആഹ് ഓ ഓരോ വീഡിയോ കാണുമ്പോഴും ഓരോ അയിറെ കാണുമ്പോഴും അങ്ങോട്ടാണ് മനസ്സ്
ആഹ്
ആ പോയതും ആ നിന്നതും എന്തോ രെസയിന്.
അതെല്ലാം. നിൻഷ അള്ളാ പോണം. ഉ അത് പോണം. ഞാൻ ഇന്നള് ഞാൻന്നാള് ഇന്നാള് ഞങ്ങള് ഫാമിലിയായിട്ട് ഒരു ടൂറ് പോയപ്പ്ളെ അപ്പോ ഞാൻ പറഞ്ഞാണ് ദേ ഇതേമാതിരി നമക്ക് എല്ലാവര്ക്കും നമ്മടെ ഹറ്മക്ക്‌ ഒന്ന് പോകാല്ലോ വിധി പടച്ചൊന്റെ റ്റേർണണ് അങ്ങനെ.
അങ്ങനെ അങ്ങ് പോവുവാണെങ്കിൽ എല്ലാരും ഉണ്ടാവും.
മ അങ്ങനെ ഇപ്പ നമ്മള് ഞങ്ങളിപ്പോ അങ്ങനെ ഓർത്തിട്ട് ട്ടില്ലല്ലോ ഞാന അങ്ങനെ എന്നോട് ആങ്ങള റഞ്ഞു ഇജ് പോരുന്നോ? ഇങ്ങനെ അങ്ങനെ ആ ഉസ്താദ് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ പോകണം. ആ ആ ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. എൻറമ്മയും പ്രതീക്ഷിച്ചിട്ടില്ല പതുവ് തന്നെ മൂത്തമ്മി അമ്മായിം ഓരും തന്നെ. ഓരും തന്നെ ഞങ്ങള് ഞങ്ങ ഉണ്ട് നറഞ്ഞപ്പോൾ ഓരും അങ്ങനെ ഞങ്ങൾ മൂന്നാളു ദാണ്ട് നല്ല ഉഷാറായി. ആയിക്കോട്ടെ ഇപ്പൊ അന്റെ ഉപ്പ അങ്ങിട്ട് വന്നു. ആങ്ങള ആങ്ങളാര് അങ്ങ് ട്ട് വന്ന് അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങ ജിദ്ദ പോയെം ചെയ്ത് ഓലെ കടയിലൊക്കെ കേറി അങ്ങനെയൊക്കെ ചെയ്തു. ഉം എന്നിട്ട് അവിടെ അവിടുത്തെ ഭക്ഷണം കഴിക്കണ രീതിയും അവിടുത്തെ ഓരോ ഒക്കെ വെയ്ക്ക. ആ നമ്മളൊക്കെ ടേബിളും കസാല. അവിടെ ടേബിളും കസാലയും ഇല്ലല്ലോ. ഹോട്ടലുകളിലുണ്ട് ഇണ്ട്‌ട്ടോ.
ഉ ഉ പിന്നെ എങ്ങനെ തിന്ന്കാ?
അല്ലാതെ നേരത്ത് സൂപ്പറാണ് വിരിച്ചിട്ട് അതില് ഒന്നായിട്ട് ഇങ്ങട് തട്ടിട്ട് അ അങ്ങനെ അമ്മള് ഇങ്ങനെ കഴിക്ക. അവിടെ അങ്ങനെയാണല്ലോ?
ഉ ആ ഓലപ്പ ഫോട്ടോക്കനെ കാണ്. പക്ഷെ എപ്പോഴും അങ്ങനെയാണെന്ന ഞാൻപ്പം വിചാരിക്കു നോമ്പ് തുറക്കാന് അങ്ങനെയൊക്കെ ആയിരിക്കു അങ്ങനെന്ന്.
ഏ അങ്ങനെ തന്നെയാ അവിടെ ഹറമിലും അങ്ങനെ തന്നെയാണ് ഹിദ ഹറമിലും അങ്ങനെ തന്നെയാണ്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് എന്നാലെടി ഇത്രേം ജനങ്ങൾ അവിടെ നിന്നിട്ടും എന്തൊരു വൃത്തി വൃത്തിയാണോ അവിടെ. അങ്ങനെയൊക്കെ ജനങ്ങള് ചെന്നിട്ട്, ഇപ്പ ടൂർ പോയ സ്ഥലത്തു കണ്ടില്ലേ
ഞാന ഇങ്ങനെ വിചാരിക്കും ഇപ്പൊ ഈ പ്രാവുകളെ അവിടെ എങ്ങനെ കാണുല്ലോന്ന്
ഔ അ ആ പ്രാവുകൾക്കൊക്കെ എന്താ രസം. ഓ ആ മാർബിളൊക്കെ ഇങ്ങനെ ചവിട്ടിയാല് എന്താണ് തണുപ്പ് എങ്ങനെ എങ്ങനെയ അവിടെ എന്താണ് അവിടുത്തെ തത് ഇത് കുളിർ ക്കാറ്റും ഇതൊക്കെ അങ്ങനെ എന്തോരു സുഖോ ഖം. മദീനാത്താ മഴ ഇങ്ങനെ ആ ഫാന് കറങ്ങ് ആ ഫാന് കറങ്ങാണെന് മഴ മഴൻ്റെ ഇതിങ്ങനെ ചാറ്റൽ മഴ മാതിരി
ചാറ്റൽ മഴ മാതിരി അയിന്റെ കൂടെ.
അ ഉ മ്മ് ആ അത്രേം ചൂടുള്ള സ്ഥലം ഒരു ചൂട് തോന്നിക്കണില്ലല്ലോ. അതൊക്കെ അവിടുത്തെ ഗവണ്മെന്റിന്റെ ഒരു പ്രത്യേകത തന്നാട്ടോ. അവിടുത്തെ ഉം പറയണ്ട ഇത്രയും ജനങ്ങൾ ഇങ്ങനെ ചെന്നിട്ട് ആ ബാത്റൂമിന്റെറെ ഒക്കെ ഒരു വൃത്തിയും കാര്യവും എന്താണവിടെനോ ഞമ്മളെവിടൊക്കെണെങ്കി വാസനിച്ചിട്ട് അടുക്കാൻ കഴിയൂല
നിക്കൂല ഹ്
അതന്നെ ഇഞ്ഞും പോണം പോണംന്ന് ഇങ്ങനെ മനസ്സ് പറയാണ് ഇഞ് മോനൊക്കെ പോട്ടന്നിട്ട് സെറ്റ് ആയിട്ട് ഇൻഷള്ള അങ്ങനെ പോണം ഒ പ്രതീക്ഷിക്കാതെ പോയതല്ലേ ഒരു പ്രതീഷയില്ലാതെ ഞാനൊക്കെ അവിടെ എത്തുന്ന യാതോ ഒരു അതാണ് നമ്മളെ മതത്തി പറയല് വിളയാളം ഇബ്രാഹിംനബിന്റെ വിളി യാളം കിട്ടുമ്പോളാളല്ലോ പോവുകാന്ന് പറയല്
അല്ല ഞാന് പ്പ ഇങ്ങനെ വിചാരിക്കേ എന്തോ പറഞ്ഞപ്പോ അവ്ടെ പ്പൊ അങ്ങനെ